ഹലോ ആ കേക്കുന്നുണ്ടോ
ഹലോ
ഹലോ കേ കേക്കണില്ലേ
ആ കേൾക്കണില്ല്യാ
ഹൽ ആ ഇവിടെ കേക്കണ്ട് അവിടെ കേക്ക്ണില്ല്യേ ആ എന്താ ചെയ്യണ്
ചായ ചായക്കെകുടിച്ചാ
ഏ ചായകുടി കഴിഞ്ഞിട്ട്ല്ല്യാ ഇപ്പോ ചിക്കള്ള ചോറ് ഒരു മൂന്നരക്കെ ആവുമ്പോയ കഴിച്ചത് ആ
ഉം എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുവാ വൈകിട്ട്
ഏയ് വൈകീട്ട് അങ്ങന ഒന്നും ഉണ്ടാക്കാറൊന്നുല്ല ചായന്നെ ചെല്ലപ്പോയ കുടി ക്കോള്ളു ചായ അങ്ങനെ ശീലല്ല്യ ഉം കുറെ ഒരു ഉം ആ ഞാനും കുടിക്കാറില്ല കുറെ കാലായി ഒരു പത്ത് വർഷ ഒക്കെ ക്കാ മുന്നെയാണ് കുടിച്ചിണ്ടായിരുന്നത് ക പിന്നെ എപ്ളേങ്കിലും ഒക്കൊന്ന് കുടി ക്ക് ഇന്നെല്ലാം ണ്ടായിരുന്നു.
ആഹ് അപ്പം നല്ലതുമല്ല ചായ
അതെ വയറിന് അത് അഡിക് ആ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാ പിന്നെ ഓരോ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുവുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ അറിഞ്ഞപ്പങ്ങനെ നിർ
ഉം
ഉം
ഉം ഞാൻ പിന്നെ ഞാൻ ആദ്യം പിന്നേ കുടിക്കൽ ഇപ്പോ ഇല്ലൃ ഇല്ലൃ
ആഹ് ആഹ്
കേരളം അത്ര ഒരാൾ മാത്രം ഉം.
ആഹ് അവിടെ എങ്ങനെ പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊ?
അപ്പന്റെ ചായപൊടിക്കും പൻസാരക്കും വലിയ ചിലവില്ല.
ആ ആഹ് പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളെ അങ്ങനെ കഴിക്കാറുണ്ടോ? ഇപ്പൊ പയറു വർഗ്ഗങ്ങളോ അങ്ങനെ മുട്ട പാല് അങ്ങനെ മാത്രം നോക്കിട്ട് കഴിക്കാറുണ്ടോന്ന് ചോദിക്ക.
ആഹ ക്കെ കഴിക്ക ഇന്ന് നല്ല പ്രോട്ടീൻ ആഹ് ഇത് നല്ല പ്രോട്ടീ നായിരുന്നു. ഉം ഇന്ന് മുരിങ്ങേലയിൽ ചക്ക് - പപ്പടം പരിപ്പുകറിയും
അതേ
ഞങ്ങള് ചെല ദിവസങ്ങളിലൊക്കെ ഭയങ്കര പ്രോട്ടീനും കാര്യങ്ങള്- അോ ചില ദിവസം അതെ ആ പിന്നെ ചക്കക്കുരു ഒക്കെയിട്ട് ഇങ്ങ പറ പോല നല്ല- ടേസ്റ്റ് തന്നെ
ആഹ് മാറി പരിപ്പൊക്കെ നല്ലോലെ ഓടച്ച- ഇല്ല കട്ടി ആക്കാണ്ട കട്ടിയുള്ള കറി
ആഹ് ആഹ് അത് ശരി ഞങ്ങള് പയറ് തോരൻ അതുപോലെ- പയറ് കറി ചോറ് വെക്കുമ്പോ അയില് പയറിടുലോ ചെറുപയറ്. അങ്ങനത്തെക്കെ രാത്രി ചെലപ്പം കഴിക്ക.
രാത്രി അതാ കഴിക്കണേ?
ആ ചില ദിവസങ്ങളില്- എന്നും പറ്റില്ല എന്നും ഏട്ടന് അവിടെ അങ്ങനെ- ആഹ് എന്നും കഴിച്ച് കഴിഞ്ഞാ ഗ്യാസു ആണ് പിന്നെ-
ആഹ് ആഹ് പക്ഷെ നല്ലതാണ് പയറ് പച്ചപ്പയറ് നല്ല- നല്ലതാണ് നല്ല തണുപ്പാണ്, ആഹ്
പിന്നെ മൊട്ട രാത്രി മൊട്ടയും മൊട്ടക്കറിയും ചോറും അങ്ങനെയൊക്കെ കഴിക്കും.
ഉ മുട്ടക്കറി ഉണ്ടാക്കും ചോറക്ക്
ആഹ
അതെ എങ്ങനെ പുഴുകിട്ടോ ചോറക്ക് ഇണ്ടാക്കൂല ചായന്റെ കടില്ലേ?
ഉള്ളു
ആഹ മുട്ട പിന്നെ ഇങ്ങനെ ഉണ്ടാക്കും തക്കാളിയിൽ ഇടാണ്ട് ഉടച്ച് അങ്ങനെ -
അതെ ആ അതെങ്ങനെ
തക്കാളി വെളിച്ചെണ്ണയിൽ അല്ലോ എണ്ണയിൽ വാട്ടിക്കാണ്ടേ- എന്നിട്ട് മഞ്ഞപ്പൊടി മുളപ്പൊടി ഇട്ടു രണ്ട്മുട്ട രണ്ട് മൂന്ന് ഇത് പൊട്ടിച്ചി്ട്ട്
ആഹ കുത്തിപ്പൊരി പോലെല്ലേ
കുറുകിട്ട് കറിയുണ്ടാവും
ആഹ ആഹ ഇവിടെ ഞങ്ങള് സവാളയും തക്കാളിയും പച്ചമുളകും- ഇട്ടിട്ട് വയറ്റും എന്നിട്ട് അയ്ലിക്ക് ഉപ്പും മുളകും മല്ലിയും, മഞ്ഞളും ചിക്കൻ മസാലയൊക്കെ ഇടും എന്നിട്ട് ഒരു- രണ്ട് സ്പൂൺ ആണ് ഒഴിച്ചോടുക്കും അപ്പൊ അതൊന്നങ്ങെ കുറന്നെന വരുല്ലോ മുട്ട പൊടിച്ചൊഴിക്കും ഒരു രണ്ടു, മൂന്ന് മുട്ട പൊടിച്ച് വെച്ചിട്ട് നല്ലവണ്ണങ്ങനെ വറക്കണം അത് വെള്ളം നനവ് മാറണവരെങ്ങനെ വറുത്തു കഴിഞ്ഞാൽ നല്ലങ്ങനെ- പൊരിഞ്ഞ് വരും അങ്ങനെ കഴിക്കൻ നല്ല ടേസ്റ്റാ
കറി ഇട്ട് കഴിക്കലാ
ആഹ കറി ആയിട്ടില്ല ഉപ്പേരി പോലെ തോരന പോലണ്ടാവും കണ്ട് കഴിഞ്ഞാല്
കറി കാറിന്റെ ആവശ്യല്ല്യാ
അല്ല അത് അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാക്കും പറയാ അത് പിന്നെ പച്ചക്കറി കൂ കൂട്ടാൻന്തേലും ഉണ്ടാവുമ്പോയാണ് അങ്ങെ ഉണ്ടുക മീനൊന്നുംല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാക്ക ഏത് മുട്ടക്കറി സവാളകരിഞ്ഞിട്ട് കറി പോലെ അങ്ങട്ടാക്കും അതിങ്ങന കുറുകി വരുമ്പോ ആയിക്ക് മു വരഞ്ഞിട്ട്കൊടുക്കും അങ്ങനെ
ആഹ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കും അങ്ങനെ
ഇവിടെ വെക്കൊന്നും അത് പറ്റൂല ചോറക്ക്
അതെ അവിടെ പിന്നെ മീൻ ഇല്ലാത്ത ദിവസങ്ങളില് മുട്ട പുഴുങ്ങിയാ കുഴപ്പമില്ലേ മീൻ വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെ
ആഹ
ക്ക് കുറച്ച് അങ്ങനെ ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആപ്പൊ അമ്മ അങ്ങനെ പറയും അങ്ങനെ ചെയ്യരുത് ആഹ് അങ്ങനെയൊക്കെ ഇണ്ടെ
ആഹ
അപ്പൊ കുറച്ച് ദൈവവിശ്വാസംഒക്കെണ്ട് അപ്പം അങ്ങനെ ചൊവ്വയും വെള്ളിയും ഞായറും ഒന്നും പറ്റില്ല ചേട്ടന്മാർക്ക് ആണെങ്കി അതില്ലാണ്ട് കഴിക്കാനും പറ്റില്ലേ ആ എല്ലാം ചൊവ്വയും വെള്ളീം ഞായറും
ഓ അപ്പം മുട്ട കൂട മുട്ടകഴിച്ചൂടെ
അപ്പൊ മുട്ട മറ്റേ പുഴുങ്ങിയാ കൊഴപ്പില്ല അത്രെ
ഏയ് അങ്ങനെന്താ
അങ്ങനെ കെണ്ട്ന്ന പറയല് ശെരിക്കും പറ്റുവൊന്നും ഇല്ല പക്ഷെ ഇവരി ഇങ്ങനെ സമ്മതിക്കില്ല മീനില്ലാണ്ട് മീന് പറയുമ്പോ എല്ലായിടത്തും അങ്ങട്ട് പര പോലോ മീൻ നന്നാക്കിയതും അയിന്റെ വെള്ളമൊക്കെ അവിടെ ആ ആ അങ്ങനെയൊക്കെ ഉണ്ട്
ഒരു
പ്രശ്നന്നുംല്ല അമ്മയ്ക്ക് മാത്രേ അങ്ങനെള്ളൂ അപ്പൊ പിന്നെ അയിന്റെ കൂടങ്ങ് കൂടും ഒരാൾക്ക് പറ്റില്ലാച്ചിട്ട് ഇപ്പൊ നമ്മ എന്താ ചെയ്യാ ഏ ആ അങ്ങനെ പിന്നെ എവിടുന്ന് മീനൊക്കെ ക്കെ വാങ്ങാ കടേന്നു നേരിട്ട് വാ അതോ കടല് അടുത്തുണ്ടോ കടലക്കെ അടുത്തുണ്ടോയി ല്ല
കടലില്ല പൊഴയുണ്ട് ക്കെ അ
ആ പൊള്ളെ ഇവിടെ പൊഴെണ്ട്. പിന്നെ തോട് അങ്ങനെക്കെണ്ട്.
ആ ഇവിടെ പൊഴയാണ്.
ക്കാറുണ്ടോ?
ആ മീൻ പിടിക്കും. കക്കക്കെ ഒണ്ടാവുലോ? ഐരുന്ത്‌ കക്ക പൊയേ മീന് മീനൊക്കെ ഒണ്ടാകലുണ്ട്. ഇപ്പൊ വേ ഇപ്പം മയയായില്ലേ ഇനിയിപ്പോ പോവോംന്നില്ല. വെള്ളം
ആ ആ വെള്ളം കേറിയ പിന്നെ പിടിക്കാനും പറ്റ്
ഉം മഴയയാലും ചെളിവെള്ള ചെളിവെള്ളം പോലെണ്ടാവും. പൊയേത്തെ വെള്ളം.
ആഹ പിന്നെ അവര് ഈ മീനകളൊക്കെ പാറ്റണ ഒരു സമയല്ലേ? കാരണം ഇങ്ങനെ പിടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്.
ആഹ് പിന്നെ വെള്ളം കൂടുമ്പോ ആരും പിന്നെ വല്ലാതണ്ട് അടുക്കൂല. ചാടാനൊന്നും പോവലലില്ല.
അയ്ശരിയാ.
ഉം
ഇപ്പ ഇബടെ ഒരു തടയണങ്ങനെ വന്നിട്ടുണ്ടേ ആ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിർ ത്തിട്ട് തടയണന്നാ പറയ ഞങ്ങളിവിടെ വെള്ളം തടഞ്ഞ നിർത്താൻ വേണ്ടിട്ട് തടയണ പുഴയില് തടയണ ആക്കൂലോ അത് കേട്ടിട്ടില്ല്യ തടയണ
പൊഴയിലെ കെട്ടി നിർത്തിയിട്ടല്ലേ
ആ കെട്ടി നിർത്തി അയിന് തടയണാന്ന പറയെ
മൂന്ന് മീ കല്ലില് വരച്ചിട്ട്ങ്ങനെ കെട്ട അതല്ലേ
നല്ല വല്യ പാലം പോലെ അയിന്റെ അപ്പറത്ത് നല്ല വെള്ളണ്ടാവുംപ്പുറത്ത് ത്ത്
ആ അതെ അവ് അതിന് ഇവിടെ എന്തോ പറയൂ ഷട്ടറോ ആ അപ്പുറത്തേക്ക അങ്ങോട്ട് പോവാതാ ഇവിടെ കെട്ടി നിർത്ത അങ്ങനല്ല ആ അത് ഇവിടെ
ആഹ് തടയണയുടെ മോളിലാണ് ഷട്ടർണ്ടാവ. ഷട്ടറ് പൊന്തിക്കേം താഴ്ത്തേം ചെയ്യാം മൊത്തത്തില് തടയണ എന്നാ പറയാ അപ്പ അങ്ങനെ വെള്ളം തടഞ്ഞിർത്തണണ്ട് ആഹ് തടയണ അപ്പോ അത് കാരണം അവടെ ഇങ്ങനെ എടയ്ക്ക് ഷട്ടറുകള് ഇങ്ങനെ തൊറക്കുമ്പോ ആളുകള് ഇങ്ങനെ കാണാനെ ഇങ്ങനെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഫാമിലിയായിട്ടൊ പോയി അങ്ങനെ പോയിട്ട് ഇവിടാണയങ്കി നൽ ആഹ് നല്ല രസാണ് അ നല്ല ഇങ്ങനെ പുറത്ത് ഫുള്ള് വെള്ളം പക്ഷെ അവിടൊക്കെ നല്ല അപകട മേ മേഖലയാണ് ട്ടോ കുട്ടികളെന്നാണ് നടക്കാ പറില്ല
ആ അങ്ങനെ ഉള്ളോടത്താണ് ഈ ഷർട്ടല് ഈ തടയണം ഉം
ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലാപ്പ അവിടെ പക്ഷെ ബോട്ട നല്ലതല്ല വെള്ളൊക്ക ഇങ്ങനെ ഇല്ല്യാ ജലമലിനീകരണാവൂലോ കൊണ്ടുവന്നു കഴിഞ്ഞാല് പെട്രോളൊക്കെ
ഇവിടെ ആമ്പല ആമ്പല്ണ്ട് ചുവന്ന കളർ ആമ്പൽ റോസ് ഇല്ലേ
അതെ ആഹ പാടത്തെന്ത കൃഷി ചെയ്യണത അത്
കൃഷിയല്ല ഇങ്ങനെ ഇങ്ങനെ ഇണ്ടായതാണ് ഇപ്പൊ രണ്ടും മൂന്നാല് വർഷയിണ്ടാലോ ഒടുങ്ങിട്ട് നല്ലണ്ട്
അതെ തന്നുണ്ടാവോ അങ്ങനെ
തന്നെ ഇണ്ടായത് ആദ്യ വെള്ളാമ്പൽ ഇണ്ടായിരുന്നു
ആഹ്
ഇപ്പൊ കൊറച്ചായിട്ടൊള്ളൂ ഒന്നാമ്പൽ ഇങ്ങെ ഇത് വന്നു ങ്ങനെ വന്നെന്ന്ന്നറിയില്ല ആരോ വിത്തിട്ടതാണെന്ന് എന്താ പറഞ്ഞു ഇഷ്ടം പോലെണ്ട്
ആ ആ ആ വിത്ത് പിന്നെ തന്നെ ഉണ്ടാവില്ലല്ലോ?
ഹ്മ്മ്
ഒരു പ്രാവശ്യമെങ്കിലും അവിടെ ഒരു വിത്ത് വന്നാലല്ലേ
ആഹ് ആരോ കൊടന്നിട്ടെനിയലോ ആധു പറഞ്ഞേട്ട്. അതിന്റെ ശേഷം, പിന്നെങ്ങനെ കാഴ്ചക്കാരൊക്കെ വരല് തുടങ്ങി കാണാന്
അതെയൊ, ഞങ്ങള് പട്ത്തിങ്ങനെ, ആ ഞങ്ങളിപ്പട്തൊരു ട്രെയിൻ യാത്ര ചെയ്തുണ്ടായിരുന്നെ, അപ്പൊ ഞങ്ങൾ ട്രെയിന്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഒരു ഏക്കർ ഒക്കെ സ്ഥലവുണ്ടാവും മൊത്തം അങ്ങനെ റോസാ മ്പൽ. ഇങ്ങനെ വിരിഞ്ഞിങ്ങനെ നിക്കാ വലിയൊരു പാടാ ട്രെയിനൊക്കെ, ട്രെയിനൊക്കെ പോകുന്ന ഏരിയ ആണോ? അത്
അല്ല ഇത് ട്രെയിന് പോവൂല.
ഞാനാകണ്ടത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇങ്ങന കുറേ ആളുകൾ വെള്ളണ്ട് ട്ടോ പക്ഷെ അയില് വെള്ളം നിക്കണ പാടാണ്.
അപ്പൊ ഈ ട്രെയിൻ പോണോട്ത് പാഠണ്ടാവോ?
ആാാ ഇഷ്ട്ടം പോലെ ഇണ്ടല്ലോ. ഇവിടെ അടുത്തൊ ക്കെ നമ്മടെ പടത്തിന്റെ അടുത്തുകൂടെ ആണ് മറ്റെ ട്രെയിൻ പോവ്ണത്.
ഏഹ്
ആ, അ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ? ട്രെയിൻ കുളത്തിന്റെ പുഴയുടെ അതുപോലെ റോഡിന്റെയൊക്കെ മോൾ ടെ പോവും. പാടത്തിന്റെ അടുത്തുകൂടെക്കെ പോവും. അതെ നോക്കിയൊക്കെണ്ട് നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ട്രെയിനിലൊക്കെ കേറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് ഫസ്റ്റ് പേടിയർന്നു എന്നാ വിളി ക്യണ്ട് ട്ടോ
ആ ശരി
ശരി